ഹലോ കേൾക്കാൻ പറ്റ ആ കേൾക്കാൻ പറ്റും
ആഹ് ഉമ്
പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ട മോനെ കി ഏതു ഹോസ്പിറ്റല്
മോന് പിന്നെയും ഒരാഴ്ച കഴിഞ്ഞു പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ട്ട മോനിക്കി
ആ ആ അപ്പൊ ഈ രണ്ട് മണിക്കൂർ നമ്മൾ ഐ സി യു കിടക്കണോ നിക്കേണ്ടി വരോ ഏ കുട്ടീനെ
അവിടന്നൊരു ചെയറുണ്ട് നമ്മള് ചാലു കസേര കൊണ്ട് ചേയ്റുണ്ട് അപ്പൊ അതിനകത്ത് കെടന്നോണ്ട് അങ്ങനെ രണ്ട് മണിക്കൂർ കുഞ്ഞിനെ വെച്ചോണ്ടിരിക്കണം
ആഹ് അപ്പൊ നമ്മ ഒറങ്ങി പോകൂല്ലേ?
അമ്മള് നമ്മലൊറങ്ങരുത് നമ്മലൊറങ്ങി
താഴെ വീ്യൂല അതാ ചോദിച്ചത് ഞമ്മള് അങ്ങനെ പിടിക്കുമ്പോ നമ്മള് സ്വാഭാവികായിട്ട് അറിയാതെ പോകും നമ്മള് ഒറങ്ങിയരുതെ കരുതി കഴിഞ്ഞാല് നമ്മള് പെട്ടെന്ന് ഉറങ്ങിപ്പോകും.
ആഹ് പക്ഷെ എങ്ങനെലും ഒറങ്ങാതെ കട്ച്ചു പിട്ച്ചൊക്കെ ഇരിക്കണം എനിക്ക് ഒരു തവണ അങ്ങനെ ഞൻ അറിയാതെ ഒറങ്ങിപ്പോയി ഒരു വട്ടം ഉറങ്ങിപ്പോയി. ട് പിന്നെ സിസ്റ്റർ വന്ന് വഴക്കൊക്കെ പറഞ്ഞു ആങ്ങന ഉറങ്ങല്ലേ എങ്ങനേങ്കലും കട പറ്റുള്ളൂ ന്നും പറഞ്ഞ്. നമ്മളൊന്നും ചെയ്യണം ഇത്രല്ലേ നമ്മൾ
ആ നമ്മള് സിസേറിയൻ ആ സിസേറിയൻ കഴിഞ്ഞാ പിന്നെ ഈ രണ്ടാ ആൾക്കാരെടു ങ്ങനെ നിക്കും വേണ്ട രണ്ട് ണ്ട് മണിക്കൂർ ഇതാക്കിട്ട് അപ്പൊ നമ്മള് പറ്റണില്ലല്ലോ അപ്പോഴും പാലും കൊടുക്കണം രണ്ട് മണിക്കൂർ അപ്പോളും രാത്രിയും വേണ്ട ഇങ്ങനെ ചെയ്യണ്ടേ
രാത്രിൽ അങ്ങനെ ചെയ്യണ്ട പക്
ഡെയിലി ഒരു വട്ടം ഒരു പ്രാവശ്യം ചെയ്താൽ മതിയോ
അല്ല അല്ല ഡെയിലി രണ്ട് മ പകല് മൊത്തം ചെയ്യണം നമ്മള് രണ്ട് മണിക്കൂർ ഒരാളെടുത്ത് അത് കഴിയുമ്പം അടുത്ത രണ്ട് മണിക്കൂർ അടുത്താളുടെ അടുത്ത് പകല് മൊത്തം പറ്റുന്ന അത്രയും സമയം ചെയ്യണം
ചെയ്യൻ നമുക്ക് അപ്പൊ അയ്‌ന്റെ ഉള്ള്ന്ന് പോരാനൊഴിവില്ല
ആ ഇല്ല അതിന്റെ ള്ളിൽന്ന് പിന്നെ അ ത് കഴിയുമ്പം ഈ എല്ലാ ദിവസവും ഡോക്ടർമാര് ഓരോരുത്ത രണ്ടുപേരും രണ്ട് ഐസിയുലായതുകൊണ്ട് രണ്ട് ഡോക്ടെഴ്സ്
ആ അതാ അങ്ങനെ ആക്കിയേ രണ്ട് രണ്ടഴ്സിയുലാക്കിട്ട്
കുറച്ചൂടെ ഒരു ക്രിട്ടിക്കലായിരുന്നു സമയത്ത് ആ മോന് ഒട്ടും ബ്രീത്തെടുക്കാൻ പറ്റുന്നു ശ്വാസം എടുക്കാൻ പറ്റ റ്റുന്നുണ്ടായില്ല അപ്പ മോന് പ്ര പ്രത്യേകം വേറെ വെന്റിലേറ്ററും ബീ പ് സീ പാപ്പൊന്നും പറഞ്ഞിട്ടൊരു ഉപകരണണ്ട് ഓ ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള പ്പൊ അങ്ങനെ പ്രത്യേക സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടായിരു ന്ന് മോനേ ഉണ്ടായിരുന്നത് അപ്പൊ മോന് കൂടുതൽ കെയർ വേണ്ടാ ഐ സി യു വിലും മോൾക്ക് ഏ സാധാരണ
ആ ഒരു സംഖ്യായി യ്ട്ടുണ്ടാവൊല്ലോ ഐ സി യു വിക്ക്
ആഹ് നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയി രുന്നു എന്നാലും കഴിഞ്ഞപ്പം ഏ ഡെലിവറി കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിക്കെ വരുമ്പോഴത്തേക്കും ഒരു ലക്ഷം രൂപയോളം ആയി
വരും ആ അത് ഗവൺമെന്റ് ഹോസ്പിറ്റലായിട്ട് അത്ര വന്നുല്ലേ
അതെന്ന് വെച്ചാലേ നമ്മള് ഐ സുലേക്ക് വേണ്ട സാധനങ്ങള് കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഓരോ ദിവസവും ലിസ്റ്റ് തരും ആ ലിസ്റ്റ് സ്റ്റ് തരുമ്പോ ആ ലിസ്റ്റ് അനുസരിച്ച് നമ്മൾ വാങ്ങി കൊടുക്കണം
ആ അപ്പൊ ഈ ഐസിയുന്റിം ഇതിന്റെ വാടകിം കാര്യം ഒന്നും ഉണ്ടാവൂല്ല റെന്റ് അഒന്നും ഉണ്ടാവൂല
ഐസ്യൂന് റെൻ ൻ്റൊന്നു ഇല്ല പ ക്ഷെ ഈ നമുക്ക് പൊറ ത്ത്ന്ന് എടുക്കുന്ന മെഡിസിൻസിന് ഭയങ്കര വെലയ
വെലയാണ്
ആഹ് അത് നമ്മൾ ഈ ഏ ജെ സ്ത്രീകളുടെ പ്രസവ സ്കീം ഒക്കെ ഉണ്ടല്ലോ അത് ക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ സ്കീമു ആയിട്ട് ഓരോ മെഡിക്കൽ സ്റ്റോറുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ മെഡിസിൻ ഒണ്ടാവില്ല
ഉണ്ടാവില്ല അതാണ് അതോണ്ടാ ഇല്ലാത്ത തത് അവിടെ കാരണം അത്രയും റേറ്റ് ഉള്ളതാകുമ്പോ നമ്മളീ സ്കീമിൽ ആയി കഴിഞ്ഞാൽ അത് ഓൽക്ക് ഉൾക്കൊ കയ്യൂലല്ലോ അപ്പ അതൊണ്ടാണോ ല്ല് അങ്ങൻത്തൊത ക്കെ വലിയ റേറ്റ് ഉള്ളത് ഒഴിവാ
അതെ അപ്പൊ ഈ നമ്മള് അങ്ങനെുള്ളതെല്ലാം പൊറത്തുന്ന് തന്നെ
ഉം ഉം ടെയ്ലി അന്നക്കക്ക് അന്നക്കക്ക് ങ്ങനെ മേടിക്കണ്ടി വെരും യിരിക്കും വാങ്ങേണ്ടത്
അതെ അതെ ഓരോ ദിവസവും രാവിലെ റൗണ്ട്സിന് ചെല്ലൊല്ലോ ഡോക്ട റൗണ്ട്സിന് ചെല്ലുമ്പോ ലിസ്റ്റ് ഇടും പ്രകാരമുള്ള സാധനങ്ങൾ ഓരോ ദിവസവും ലിസ്റ്റ് അനുസരിച്ച് നമ്മള് വാങ്ങിക്കൊണ്ട് കൊടുക്കണം
അപ്പൊ
ആ അതെ അതെ ആ ഐസൽ ഫുള്ള് പാമ്പേഴ്സ് ആണ് അപ്പൊ ഇവർക്ക് അല്ല അല്ല നമ്മള് വാങ്ങിക്കൊടുക്കണം നമ്മള് വാങ്ങിക്കൊടുക്കണം അപ്പൊഏ ചെറിയ ഇല്ല അതൊക്കെ അല്ലാതെ ഇതിനകത്തൊന്നും ഫ്രീ ആയിട്ടില്ല അതുമല്ല നമ്മള് ഒരു ദിവസം കുഞ്ഞുങ്ങൾക്ക് രണ്ട് പാമ്പേഴ്സേ യൂസ് ചെയ്യത്തുള്ളൂ രാവിലെ അവര് ക്ലീൻ ചെയ്യുമ്പോ മാറും പിന്നെ വൈകിട്ടേ മാറത്തൊള്ളൂ പക്ഷെ നമ്മള് ഓരോ ദിവസം ഓ ഒരു പാക്കറ്റ് ഫുൾ പാക്കറ്റ് വാങ്ങി കൊടുക്കണം
ഓൽക്ക്
ആ അതെ
നമ്മള് ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഓ ക്ക് ഡയ്ലി വാങ്ങി കൊടുക്കണല്ലേ
ത് ഒരു ഫുൾ പാക്കറ്റ്
ഓ അപ്പൊ അതോലെ ന്താ ചെയ്യ ഉം അതില് ത്രൻണ്ടാവും ഈ
ഒരു പാക്കറ്റില് എട്ടെണ്ണം ണ്ടാവും
ആ് അപ്പൊ അന്തിന്റെ പിറ്റേസ്ത്തെക്ക് ഉപയോഗിച്ചുടത്
ആ അങ്ങനെ ചെയ്യില്ല അപ്പൊ നമ്മളത് ചോദിക്കുമ്പം അവര് പറയുന്നത് ഇല്ല അവര് ചോദിക്കുമ്പ അത് അവര് പറയുന്നത് അ ഇങ്ങനെ വാങ്ങിക്കാൻ കഴിവില്ലാത്ത ആളുകളൊക്കെ
ആ ഓര്ക്ക് കൊടുക്കും ആ ഈ എന്താ അങ്ങനെ കയ്യ ഇല്ലാത്തോൽക്ക് കൊടുക്കോ ല്ലൊ
ആ അങ്ങനെ പറയും നമ്മൾ ചോദിക്കുമ്പോ അങ്ങനെ പറയും അത് കാരണം പിന്നെ നമ്മളൊന്നും ചോദിക്കത്തില്ല പിന്നെ നമ്മള് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ടീ എല്ലാ ദിവസോം ഡ്രസ്സ്‌ ടവ്വല് തൊപ്പി കൈ ഈ ഒറ ആ കാലിൽ എന്തെന്ന സോക്ക് ഇതെല്ലാം. ആ ഇതെല്ലാം വാങ്ങി കൊടുക്കണം എല്ലാ ദിവ
എല്ലാ ദിവസം അതൊക്കെ പിന്നെ ഓരെന്താ ചെയ്യാറ്റ എന്താ കഴകി വാഷ് ചെയ്യാനോല്ല.
കഴുകും കഴുകും കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല അവരത് കഴുകിയേ അവര് പറയുന്ന ഈ സെയിം പറയുന്നെ. അടുത്ത ഇല്ലാ കുഞ്ഞുങ്ങൾ വരുമ്പോ അവർ. ഉപയോഗിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. എന്നാ പറയാ പിന്നെ നമുക്ക് തരുമ്പം. കുഞ്ഞുങ്ങളെ കൈമാറി. തരുമ്പോ അന്നേര വിട്ടിരിക്കുന്ന ഡ്ര സ്നകത്തൊക്കെ തരും.
അങ്ങനെല്ലേ അല്ലെ നമ്മള് പുറ ഇന്ന് ക്യാഷ് വാങ്ങിങ്ങാണ്ട് കൊടുക്കുന്നതല്ലോ അത് ശരിക്കും നമ്മുക്ക്ന്നെ തിരിച്ചു തരണ്ടതാണല്ലോ.
ആഹ്. ആ ഇത് അങ്ങനെയൊന്നുമില്ല അതുമല്ല നമ്മള പ്രസവത്തിനെ കയറ്റുമ്പോഴും എക്സ്ട്രാ രണ്ട മൂന്ന് മുണ്ട് നമ്മൾ വാങ്ങിൊടുക്കണം തുണിയല്ല തുണിയെ കൂടാതെ മുണ്ടും ആ. ടീഷർട്ടും നമ്മൾ വാങ്ങി കൊടുക്കണം.
ആഹ് ആഹ് അതൊക്കെ കൊറച്ച് ഓവറാണല്ലോ.
ആഹ് അങ്ങനെയ അങ്ങനെ ചെലവ് ഒരുപാടായി.
ആ അതല്ലിയൊ നമ്മളിപ്പോ ഒന്നും ചെലവ് കുറക്കാൻ വേണ്ടിട്ടാണ് ഗവൺ ഓ സാദാ ഹോസ്പിറ്റലി. പോണത് അപ്പൊ എരട്ടി ചെലവാക്കി തരുവാണ് ഓല് അതാണ്. അല്ലാതെ നമ്മള്. ആഹ് അതാണ് ഞമ്മള് ഇതൊന്നും ഒരു പ്രതീക്ഷിക്കാത്തതല്ലേ ഇപ്പോ.
പിന്നെ അവിടെ ഈ നമുക്ക് വാർഡിനകത്ത് സൗകര്യം ഇല്ല കാര്യം. എല്ലാ മൊത്തത്തില്. പ്ര കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലായതുകൊണ്ട്. ആ ഫുൾ ബെഡ് ഒഴിവില്ലായിരുന്നു അപ്പം ഒരു ബഡില് രണ്ട് അമ്മമാരൊക്കെയ പ്രസ് പ്രസവിച്ചു കിടക്കുന്ന രണ്ട് പേരും ഒരു ബഡില്.
അപോ പേവാഡ് കിട്ടിയൊ എന്നിട്ട്.
അങ്ങനെ പേ വാഡിനു കൊടുത്തപ്പോ മോന് ഇത്രയും ക്രിട്ടിക്കലാരുന്നത് കൊണ്ട് പേ വാട് കിട്ട്
കിട്ടി അല്ലെങ്കി അതും കിട്ടൂല. അല്ലെങ്കി കിട്ടൂലോ അത് കിട്ടുകയാണെങ്കിലല്ലേ നമ്മള് കുറച്ച് ആ നമുക്ക് അറിയില്ല അത്രയും പിടിച് ചെല ആൾക്കാരെ കൊണ്ട് പിടിപ്പിച്ചനേ എന്നാൽ പിന്നെ കിട്ടും
ആഹ് ഇതിപ്പോ മോന് അങ്ങനെ ഇച്ചിരി ക്രിറ്റിക്കൽ ആയിരുന്നത് കൊണ്ട് ആ നമുക്ക് പെട്ടെന്ന് പേവാഡ് കിട്ടി പേവാഡ് കിട്ടിയത് കൊണ്ട് പിന്നെ പേവാഡ് കിട്ടി രണ്ടുപേരേം കൈയ് കിട്ടിക്കഴിഞ്ഞപ്പോ
ആഹ് ആഹ് ആഹ് അപ്പം ന്നിട്ട് പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ട് ആ ഡിസ്ചാർജ് ആയത്
പിൻ രണ്ട് പേരെയും കൈ കിട്ടി കഴിഞ്ഞ് പിന്നേം രണ്ടാഴ്ച കിടന്നു
ആഹ് പിന്നേം രണ്ടാഴ്ച അവിടെ നിന്നോ
കറക്റ്റ് എന്റെ ഡെലിവറി ഓഗസ്റ്റിലായിരുന്നു സെപ്റ്റംബർ തീരാറായപോ അപ്പഴാണ്
പന്നത് ആ അപ്പൊ രണ്ട് കിലോനായിരുന്നോ അവിടുന്ന് പോന്നപോ
ആഹ് അവിടുന്ന് പോകുമ്പോ വരുമ്പം രണ്ട് കിലോ ആയി
ഇല്ല അപ്പൊ പിന്നെ കുളപ്പിക്കാനൊക്കെ പറഞ്ഞിണ്ട്
ഇല്ല ഇല്ല കുളിപ്പിക്ക പിന്നെയും രണ്ടര കിലോ കഴിഞ്ഞിട്ട് കുളിപ്പിക്കാനാ പറഞ്ഞത് അതെ ആ പിന്നെ ഞങ്ങള് പിന്നെ മൂന്ന് കിലോ കഴിഞ്ഞിട്ടാ കുളിപ്പിച്ച
ആഹ് പിന്നെങ്ങനെ വീട്ടക്ക്ത്തിരി പാല് കൊടുക്കലോ തുടങ്ങി അതോല
ആഹ് വീട്ടി ഇല്ല ഇല്ല വീട്ട ട്ടി വന്ന കഴിഞ്ഞപ്പം പിന്നെ ഞാൻ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു അപ്പം പിന്നെ പാലായി അതെ പിന്നെ പാലായി
ആഹ് അപ്പൊ പിന്നെ രണ്ടാക്കും അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മളെ പാലാകുമ്പോ പിന്നെ പെട്ടെന്ന് തൂക്കം കൂടും
അതെ അതുമല്ലെ ഹോസ്പിറ്റലിലായിരുന്നപ്പോഴും എനിക്ക്ത് ആവശ്യത്തിന് ഒണ്ടായിരുന്നു അപ്പൊ ഞാാന് അവിടെ എല്ലാർക്കും കൊടുക്കുായിരുന്നു പാല്- പിഴിഞ്ഞു കളയാൻ മനസ്സില്ലാത്തോണ്ട് അവിടെ വേറെ കുഞ്ഞുങ്ങളൊക്കെ ഒണ്ടല്ലോ ആഹ ഇ പൊടി കൊടുക്ക ക്കുന്നതിനക്കാളും നല്ലേ മുല- പാല്അപ്പൊ അങ്ങനെ ആ ഒന്ന് രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്റെറടുത്ത് ഒന്ന് ചോദിക്കായിരുന്നു ചേിച്ചി ഇച്ചിരി തരുമോന്ന് അങ്ങനെ കൊടുക്കുവായിരുന്നു-
ആഹ്
കളയുന്നേനേക്കാളം നല്ലല്ലേന്ന് വിചാരിച്ചു
നമുക്ക് പൊതുവേ അങ്ങനെ ആകുമ്പോ കുറച്ച് കൂടുതലുണ്ടാവും ചെയ്യും കുട്ടികൾക്ക് കുടി കൊടുക്കാൻപറ്റാതാവുമ്പോ
ആ അതാ എന്ന് വെച്ചാ ഇവർക്ക് കൊറച്ച് മതിയായിരുന്ന
ആഹ അത്ര മതി പിന്നെ അത് നമ്മൾ കളയുമ്പോ നമ്മക്ക് വേദനയും വരും കൂടുതൽന്നായി നിക്കുമ്പോ പനി വരും നമുക്ക് കല്ലച്ച് പനി വരും
കല്ലിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഡോക്ടർ പറഞ്ഞിത് എങ്ങനേലും ചൂട് വെച്ച് അലിയിച്ചെടു ത്തെ പറ്റത്തുള്ള എന്ന് പറഞ്ഞ് അങ്ങനെ
ആഹ പക്ഷെ നമ്മൾ ചൂട് വെച്ച് കഴിഞ്ഞാല് നമ്മക് പിന്നീട് ഇണ്ടാവൂല
ആഹ പക്ഷെ അന്നേരം അതറിഞ്ഞില്ല വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പഴാ കുഞ്ഞുങ്ങളും കുടിക്കാൻ തൊടങ്ങിയപ്പോഴാണ് അത് പ്രയാസായി പിന്നെ നല്ല രീതിയില് ആ ഫുഡ് നല്ല മീതില് കഴിക്കേണ്ടി വന്നു
ഇം ആവാനെലെ അതാണ് നമ്മക്ക് അങ്ങനെ ചൂട് വെക്കാൻ പാടില്ല നമ്മുക്ക് പൊതുവെ
അതെയല്ലേ ആ പക്ഷെ ഡോ- അങ്ങനെ പറഞ്ഞു പിന്നെ ചോ തോർത്തിനാത്ത് ചൂടുവെള്ളത്തില് തോർത്തിട്ടിട്ട് അത് വെച്ച് പിടിക്കാൻ പറഞ്ഞു
അയ്യോ ഞമ്മള് പ്രഗ്നന്റ് ആകുമ്പോളോ കുളിപ്പിക്കുമ്പോളോ കുളി പ്രസവം കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കുളിക്കുമ്പളും പോലും നമ്മൾ ചൂടുള്ള നമ്മളെ വയർമൊക്കെ പാരാനല്ലാതെ മേല്ക്ക് പാരൻ പാടില്ല. കാരണം അ അവിടെല്ലാം ഒന്നും ഒന്ന് പറഞ്ഞു തരൂല കാരണം നമുക്ക് പാല് വറ്റും പാലിണ്ടാവില്ല പാല് കൊറ പെയ്യുന്നറഞ്ഞട്ടെ. സംഭവിച്ചിട്ടിണ്ട് ഇവിടെ അങ്ങനെ കുറെ ആൾക്കാരും
ആണല്ലേ. ആയിരിക്കും. എനിക്ക് എന്നാല് കൊറച്ച് നാള് കൊറ ആദ്യത്തെ കൊറച്ച് നാൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഡോക്ടറ് പ
പിന്നെ നമ്മള് ആദ്യത്തെ അത്ര ഫുഡും നമ്മള് കഴിക്കൂല
അതാ
പിന്നെ നമ്മ കൊറച്ച് കഴിഞ്ഞ അതാണ് വൈകിട്ട് കൊറച്ച് കഴിച്ച
ഏ
പിന്നെ നമ്മള് കുറച്ച് വലുതായി കഴിഞ്ഞാല് നമ്മളും തന്നെ ഫുഡ് പ്രസവിച്ച് ഡെലിവറി കഴിഞ്ഞ സമയത്ത് കഴിച്ചമാരൊന്നും ഞമ്മളും കഴി ക്കൂലല്ലോ പിന്നെ കൂടുതലും ഒരു കുടിക്കും ചെയ്യും രണ്ടാൾക്ക് വേണ്ടേ
അതെ
അതാണ്. അപ്പൊ പിന്നെ കുറഞ്ഞോണ്ടിരിക്കുവല്ലോ
ആണ് അത് അത് പിന്നെ ഒരു ഒ ന്നര വയസാവുന്നതിന് മുന്നേ അത് കാരണം നിർത്തേണ്ടി വന്നു. ആ അതെ
തിന്നു
ഇല്ല അത് കഴിഞ്ഞിട്ട് പശും പാല് കൊടുക്കാൻ പറഞ്ഞു ഡോക്ടർ
ഓക്കെ ശരി